ഹ ക്ക്ന്ന്ണ്ടോ
കേക്കില്ലേ കേക്കണില്ലേ
ക്ന്നുണ്ട്
ആഎന്ത ആഹ് ആഹ് എന്താക്കെയാ വേ ഇതപ്പ ഭക്ഷണം കഴിച്ച് എടുത്ത് വെച്ച് ഇത് പറഞ്ഞ് ആ
ഏ ഞാന് വിടെ ഞങ്ങള് ഏ ചെറിയ മീനണ്ട് ഓ പത്തര ആവുമ്പോത് പൈനൊന്നര ക്കെ ആവു ചെല നേരത്ത് കയ്ക്കാൻ
അതെ ആ
ഏ ആ സമയാവും ആ സമയ യോ ഇപ്പ മീനാവുന്നൊള്ളൂ അതുകൊണ്ട് പെട്ടന്ന് കയിക്ക അങ്ങനെക്കെ ങ്ങളാദ്യായിട്ടതില് ചെറിയ വെത്തളില്ലേ ഞമ്മളതില് അത് ങ്ങളെന്താ പറയാ നമുക്കറിയില്ലട്ട
ആ അതേക്കെ തന്നാവും പറയുന്നെ മ്മേ മോളെ മഴാന്ന് പറഞ്ഞ്ണ്ടേല് കാ ക മ ഇവിടെ മ
ഉം
അത്രയ്ക്ക് കാറ്റ് മഴേന്നെ
ഇവിടത്തെ ഈ ഭാഗത്ത് തെരു തെരുവ്നായ്ക്കളെ ശല്യം
അതെ അയ്യോ ബുദ്ധിമുട്ടാണല്ലോ ല്ലെ ന്തേ എമർജൻസി ക്കെണ്ടെ രാത്രി ഒറ്റക്ക് പോവാൻ പകലൊക്കെ ബുദ്ധിമുട്ടാണോ ആ
പകല്ക്കെ പകല് ഇന്നാലെപ്പൊര് പോസ് ത്തെ ഒരു ബ്രോസ്റ്റ് കടേത്തെ ഒരു ചങ്ങായീന്റെ കൈക്ക് കടിച്ചീണ ക്കോ കാലിനറ്റൊ കടിച്ചിട്ട് ഹോസ്പിറ്റലില് കൊണ്ടൊയ്ക്കണ ഗ്വാർഡ് ഗ്രൂപ്പില് വിട്ടപ്പളാ കാണ് ണര്
അതെ
പഞ്ചായത്തില് പറഞ്ഞ് പഞ്ചായത്തിലുള്ളവര് പറഞ്ഞത് മദ്രസ പറഞ്ഞാണ് പഞ്ചായത്തില്ള്ളവര് പറഞ്ഞതെ അയ്നുള്ള ഉടനെ നടപടി എടുക്കുന്നുള്ള
അവിടനെ നടപടി എടുക്കുമെ ആൾക്കാാര് ഭോജികളം കണ്ടു ആഹ അതന്നെ പുലർച്ചേക്ക് പോുന്നല്ലേ മക്കള ഈശ്വരാ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ട്ടോ ഏ അത് ഒന്നടക്ക നിങ്ങള എല്ലാരും കൂടി ഒരു എന്ത് ആഹ
ഈ ഭാഗത്ത ഒരുരു ദറർസ് കുട്ടീന്റെ കൈക്ക് കടിച്ചു പൊയ്ക്ക്ന്ന് ആ കുട്ടി ഹോസ്പിറ്റലാ
ആ ഇതേ നിങ്ങള് ഒരാള് രണ്ട കൊടുത്ത പോരാ നിങ്ങളേ നിങ്ങൊരു നൂറ്റ ഒരു നൂറ ആൾക്കർ ഹർജി ഉണ്ടാക്കിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് പിന്നെ നേരിട്ട് ഇത പോലീസ് സ്റ്റേഷന അറിയി- പഞ്ചായത്തില അറിയിക്ക ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലോ
അത് ശരിയാണ് എല്ലാ കള്ളന്മാര് ക ഇങ്ങനെ ആകുമ്പോ കള്ളന്മാര ശല്യം ഇണ്ടാവൂല ഉം കള്ളന്മാര് ശല്യം ഉണ്ടാവൂലേ അറിയ തേടിച്ചിട്ടേ
ആ അത് രക്ഷപെട്ടില്ലേ ഒന്നിനും ഒന്ന് വേണം
ആ അത് രക്ഷപ്പെെട്ടു പക്ഷെ നമ്മള് പേടിക്കണം നമ്മുക്ക് പുറത്തക്കൊക്കെ ഇറങ്ങിണ്ടോ അപ്പൊമ്മക്ക് അർജന്റ് കേസ് പ്രഗ്നന്റ് ആതുകൊണ്ടേ പ്രഗ്നന്റ് ആറു മാസം പ്രഗ്നന്റ് ആണ് അപ്പൊറ ഒ ഇറങ്ങ നമ്മള് പേടിക്കണം ശരിക്ക് ലോട്ടറി കാണിക്കാൻ പോകുമ്പോ
ആഹ
അതന്നെ അർജന്റ് കേസൊക്കെ വന്നാ എമർജൻസി ആയിട്ടൊക്കെ വരും ഉം പിന്നെ സീസറിയൻ തോണ്ട് പ്രശ് പ്രസവ ആവാത്തൊണ്ട് പ്രസവല്ല സീസറിയൻ ആണ് അപ്പം ആ ഡേറ്റിന് ഗവൺമെൻറ്റുള്ള ഓര് പറയുന്ന ഒരു ഡേറ്റ്ണ് നമുക്ക് നിഷ് സ്ഥിരായിട്ടൊ ഒരു ഡേറ്റ് അല്ലേ പറയാം ആ ടൈറ്റിനാണല്ലോ നമ്മോട് ചെല്ലാൻ പറയാ അതൊണ്ട്ല്ലേ വല്യ വിഷയല്ല. ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരിയാണെങ്കി മാത്രം. വന്നാ മതിന്ന് പറയും.
പോയ ആ ആഹ് ആ ഹ് ആഹ് അരി ശരി എവിടെ ആഹ ആഹ എന്തായാലും നമ്മുക്ക് ആഹ അല്ല നമ്മുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോണ്ടി വരില്ലേ സ്കാൻ ചെയ്യണ്ടേ?
സ്‌കാൻ ക്കെ പോണം അത് ഇവിടെ എടുത്തൊന്നുംല്ലേ കൊറേ പോണം അതാണല്ല ഇടങ്ങാറ് ഇപ്പന്ന ഇപ്പം തുടങ്ങിയതല്ലേ ഈ അഞ്ചാം മാസം അഞ്ചാം മാസം ഒരു സ്കാനിങ് ആറാം മാസം സ്കാ ഓക്കെ ശരിക്ക അത് ഒമ്പതിലും എട്ടിലും ചെയ്യേണ്ടതൊക്ക തേ ഉപ്പഎഴുതി തര്ന്നേ
ആ അതന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ ഇപ്പത്തെ ഒന്നാത് മത ഭക്ഷണം ഏ അപ്പൊ പിന്നെ നമ്മള് നമ്മളെ ചുറ്റുപാട് നമ്മള ഇപ്പ - - ഇ പഴയ കാല അല്ലല്ല അത് എല്ലാത്തിനും മാറ്റ- മാറ്റം വന്നില്ലേ ഭക്ഷണം മെയിൻ ആയിട്ട്. ആ എല്ലാം ഭക്ഷണത്തിന്റെത എല്ലാം മാറിയില്ലേ? ഫാസ്‌റ്റ്‌ഫുഡിയില്ലേ ആ അപ്പൊ അതിനെക്കൊണ്ട് പിന്നെ നമ്മൾ വിചാരിക്കാത്ത അസുഖങ്ങളൊക്കാണ് ഇപ്പൊ നമ്മളെ തേടി വരുന്നത്. അപ്പൊ ഇത് കുഞ്ഞുങ്ങളാകുമ്പോ അത് -
പിന്നെ ഒന്നാ ശീഖല്ല മറ്റേ മർച്ചേ? ഇതിന്റെ എടയില് വേറെ അതാണ് എവിടന്നൊക്കെ പടരണെന്നറിയില്ല.
അതെ അതെ ഇനിയിപ്പോ ഇപ്പൊ പ്രത്യേകിച്ചുണ്ടാവോ മയ പിടിച്ചല്ലേ ഇനിപ്പൊ കൊതുക് ഇനി ഇപ്പൊ ഓരാ രോഗങ്ങള് പഴയതൊക്കെ രണ്ടാലം വരാൻ തൊടങ്ങും പഴേ രോഗങ്ങളൊക്കെ കെതുക് പര ത്തനത് പറ ട്ട്
പിന്നെ ഈ ഈ വീടിന്റെ എ ആ ഏ എ ആകെ ഈ പറമ്പ്റഞ്ഞാല് ഏഴു സെന്റ്സ്ഥലള്ളു ഈ ഏഴ് സെന്റ്‌ സ്ഥല ഹ് സ്ഥലത്തില് ഈ കെ കട്ടിക്കെടുക്കണ വെള്ളംന്ന് റഞ്ഞാല് കൊറച്ചങ്ങോട്ട് ഇതായിട്ടാണ്. അതാണല്ലോ ബുദ്ധിമുട്ട്‌. ഇവര് ഇവിടെ മു മുറ്റത്ത് കൈക്കോട്ട് കൊണ്ട് കുത്താൻ പറ്റൂല കാരണം നെർച്ചും പൈപ്പാണ്. അങ്ങനെ ഒരു വിഷയംണ്ട് എവിടെ എവിടെ കൈക്കോട്ട തട്ടി ആ പൈ എവിടത്തെ പൈപ്പ പൊട്ടന്ന് പറയാൻ പറ്റില്ല നാട്ടുകാര്ക്ക് പറഞ്ഞാ മതി നമ്മള് വാങ്ങി കുടുങ്ങിയതാണ്.
എന്തായാലും പിന്നാണെങ്കില് പിന്ന ആഹ്
കോട്ടക്കലന്ന ആദ്യം താമസിച്ചിന്നേ കോട്ടക്കല് യാ യാഹു റോഡില് അവിടെന്ന് താമ താമസിച്ചിനേ പിന്നെ ഇങ്ങട്ട് പോന്നതാണ് അവിടെ വീട് റൂം സൗകര്യം കുറവായിട്ട്.
സ്ഥിരല്ലേ സ്വന്തം വീടല്ലേ?
ഇ ആ ഇത് ആ ഇത്റവാടാണ് സ്വന്തം വീടായിട്ടില്ല. ആവുന്നുള്ളൂ നോക്കുന്ന്ണ്ട്. ഉടനെ ആവന്ന് വിചാരിക്ക എന്തായാലും ഡെലിവറി കഴിയാതെ പ്പ നമുക്ക് രജിസ്ട്രേഷനും കാര്യതു അയിന്റെ പിന്നാലെടുക്കൻ പറ്റൂല്ല വേറെ കാര്യം ഏ നമ്മള സ്ഥേ സ്ഥല എങ്ങനെ നോ ക്കുന്നുണ്ട്.
ഉം ഉ എ എന്തായാലും രോഗ പിന്നെ ഇപ്പത്തെ ഈ ഒരു അവസ് സ്ഥ കഴിയട്ടെ അമ്പ്ര കാത്തിട്ട് ഒന്നും കേടില്ല.
ഉം അതന്നെ മൂന്ന് വയസുള്ള ഒരു കുട്ടിണ്ട് ഇപ്പാ. ആദ്യത്തെ മോളാണ് മോള ഗർഭള്ള പോലെല്ല ഇത് ശരി ക്ക്പറഞ്ഞല് ഇത് ഇങ്ങട് ഈ വയറ് തായോട്ടാണ് ശ് ക്ക് ഈ വെണ്ണുങ്ങള വറങ്ങനെല്ലല്ല ഉണ്ടാവ.
അല്ല അല്ല അല്ല ആ അതന്നെ. വയറെ ഇതാകുമ്പോ ബുദ്ധിമുട്ടന്നാണ്. കുമ്പിടാനോ ഒന്നും പണിയെടുക്കാനോ ഒക്കെ പാടായിരിക്കുല്ലെ. ശ്വാസം തിങ്ങണവരൊക്കെ തോന്നു ഇല്ലെ.
ചെ ആ ചെല നേരത്ത് ഞെഞ്ഞി ഇടിക്കണ പോലെ ഉ അപ്പൊ ഡോട്ടർ കയ്യിണതും ഡോ ഡോ ഡോട്ട്രെ കയ്യണതും ബ ബ ബാ ഭാരം ഭാരള്ള എടുക്കരുതെന്നാ പറഞ്ഞത് കാരണം സി സെറിയനായതു കൊണ്ട് തന്നെ ബ്രീച്ച് പ്രശ് ഭക്ഷണം വരുന്നതും രണ്ടും സെയിംമന്നെയണെന്ന് പറിഞ്ഞായി. ആദ്യത്തെ സെറിയാ ആദ്യത്തെ സേറിയനാ അതങ്ങന ആയത്കൊണ്ടാണ്. അടുത്തത് എന്താ കുട്ടി പോല അങ്ങനെ ക ന്നിട്ടാണ് കുട്ടി പോലെ അങ്ങനെ കെടുന്നിട്ടാണ് ഞാൻ വിചാരിക്ക അത് ചായ കുട്ടിനെ പേടിപ്പിച്ചു പിന്നെ പിന്നെ എന്താ നമ്മള് ചെയ്യ
ആന്നെ അല്ല രക്ഷപ്പെടാനല്ലേ നമ്മള് നോക്കണ അതല്ലെ അതന്നെ അറ്റ് നോറ്റ നോക്കി നിന്നിട്ട് പിന്നെ കൈ വിട്ട് പോവാറുമ്പോ അത് സങ്കടം തന്നെയാണ്
സങ്കടാണ് അങ്ങനെ ഇത്രയോ എന്റെ അമ്മാവൻ്റെ ഭാര്യയ്ക്ക് ഇപ്പൾ വയറ്റിലുണ്ടായിട്ട് ഗൾഫിലായിന്നു എന്നിട്ട് ട്യൂബിൽ ഉണ്ടായിട്ട് അത് ഡി എൻ സി ആയിട്ട് പോയി വേറെ ഗർഭപാത്ര ട്യൂബിലുണ്ടായിക്കണ കുട്ടി ദൂരംണ്ടാവുന്ന അപകടാണ് ശരിക്ക് പറഞ്ഞാല് ആ കൊറ അപ്പൊ അതല്ല അതിന്റെ മുന്ന അയിന് ആദ്യം ഒരു ഗർഭം ആദ്യം ഒരു ഗർഭം ഉണ്ടായി ഈ ഒമ്പതാം മാസം ആയപ്പം പോയി ഡോ മെഡിക്കൽ കോളേജിൽ പോയി എന്താ ഹാർട്ടിനും വാൾവിനും ഒക്കെ പ്രശ്നമുണ്ട് അങ്ങനെ കുട്ടിനെ പ്രസവ സിസറനിലൂടെ കുട്ടിനെ പുറത്തെടുത്ത് എട്ടാം മാസം എട്ട് മാസം പുറത്തെടുത്തതിനന് ശേഷം ആ കുട്ടിന്റെ ഓപ്പറേഷൻ നടത്തി ഇങ്ങ കേട്ട ആ കുട്ടിനെ കിട്ടില്ല പെൺകുട്ടിരുന്നു കുട്ടി മരിച്ചു ആഹ അങ്ങനെയും പ്രശ്ന അത്രയും സങ്കടംമായിക്കണ അത് കഴിഞ്ഞഞ് ഒരു അഞ്ചു മാസം പ്രസവം കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞൊക്കെ പിന്നെയ ഉണ്ടായി അമ്മാവൻ ഗൾഫ് പോകണ സമയത്ത് അത് ട്യൂബിലുണ്ടായി അങ്ങനെ ഇത് അങ്ങനെ അതൊരി അങ്ങനെയും പോയി ബ്ലീഡിങ് ആയി പോലെ പോലെ പോയി അതാണ് ശരി എനിക്ക് ഒരളാമുണ്ട് ആർട്ടിനും വാൾവിനൊക്കെ പ്രശ്നമളതാണ് കല്യാണം കഴിക്കാൻ പറ്റൂല്ല കുട്ടികൾ ഉണ്ടാകൻ പറ്റൂല അതേ അരിശിനൈസ ആണ് അങ്ങനെ ഏ ചോരെ കാല നടർത്ത ച്ച് ചോര നിന്നക്കും ആ ചോര എടുത്ത്ടുത്ത്ടുത്തിടുത്ത് കളയണം ശരിക്കു പറഞ്ഞാല് വെച്ചൊണ്ട്ക്കാൻ പറ്റില്ല ഓവർ സ്ട്രാൻ ചെയ്യാൻ പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ
അതെ എല്ലാ എല്ലായിടത്തും കേൾക്കുമ്പോൾ അമ്മുകൊരുഅഹ് അതാ പറയണ്ടേ നമുക്ക് കേൾക്കാനല്ലാതെ ല്ലേ എല്ലാവരും അസുഖങ്ങൾ ന കേൾക്കുമ്പോ ഇപ്പൊ
എ എന്റെ വെല്ലിപ്പാന്റെ ആഗ്രഹം പോലെ ഒരു ഡയാലിസിനൈസ് ചെയ്യുന്നായിരുന്നു എൻ്റെ വല്യുപ്പക്ക് ഡയാലിസ് ചെയ്യും ഡയാലിസ് ചെയ്യേണ്ടി വന്ന്ണ്ട് ഷുഗർ ഓവറയിട്ട്
ആല്ല
അപ്പോം അങ്ങനെ വല്ലിപ്പൻ്റെ ആഗ്രഹം പോലെയായി വല്ലിപ്പ മരിക്കണ സമയത്ത് അ വീട്ടന്നാ മറണപ്പെട്ടെ വല്ലിപ്പാൻ്റെ ആഗ്രഹം പോലെ ആയിന്നറിയാ
ഉങ്ങന്നെ ഉം ഉം ഉ
ക്ക് അയിന് വട്ടച്ചലവ് നടത്താനും മൂന്നാങ്ങളാരാന് എ ന്റെമാക്ക് ഒര് ഏഴ് മക്കളാാണ് ഓര്
ഓഹോ ഓ
അപ്പൊ അങ്ങനെ അതാണ് മ്മണെറ്റു മൂതേ
ആഹ ആഹ
പ്പൊ അങ്ങനെയൊക്കെട്ടെ കൊറെേക്കെപ എന്താ അങ്ങനെ പോയി ഉം
അവർക്കെന്താ പണി അഹ് ഇവിടെ ഇവ്ടെ ഇവിടെ മക്കള അച്ഛന്?
ആ മക് മ മക്കള അച്ഛനോ? അതന്നെ ഫർണിച്ചറ്. ഉം സോഫ വേണെങ്കി പറഞ്ഞോളി
ഓ വേണം വേണം വേണം ഏ ഏയ്‌ ഞങ്ങള് ഞങ്ങളത്‌
സാധനം എത്തിക്കാം
അതെ ആഹ പിന്നെ ഞങ്ങള് പിന്നെ വീട് പിന്നെ ഇപ്പൊ കൊടുത്തു ഞങ്ങക്ക് ഈ പറഞ്ഞമാരി തന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആ കാരണം കൊണ്ട് ഞങ്ങൾ വീട് പിന്നേ
അങ്ങനെയൊക്കായ്ട് വീട് എടുക്കുമ്പോ വീട് എടുക്കുമ്പോ കൊയല് കൊയല് ല്യാത്തട്ക്കണ നല്ലേ കെണർണ്ടേ ങ്കി കെടുക്കണ ബുദ്ധി
പക്ഷെ എവിടെ നോക്കിട്ടും കിട്ടിയിട്ടില്ലാ കിണർ നോക്കുമ്പോഴേക്ക് സ്ഥല ഇല്ല നാല് സെന്റ് നാലര സെന്റ് സ്ഥലാണ്ള്ളത് അപ്പൊ അതിനൊക്കെ ഞങ്ങക്ക് എവിടെ നോക്കിട്ടും അങ്ങനെത് കിട്ടുന്നില്ല പിന്നെ ഞ ങ്ങള് പിന്നെ കോഴക്കിണറള്ളതും എല്ലും കൂടി ആയിട്ട്പ്പൊ ഒരു വീട് കണ്ടിട്ടുണ്ട് ഏ അപിന്നേ പമ്മക്ക് ജലനിധീന്റെ വെള്ളംണ്ട്
അപ്പൊ പിന്നെ ആഹ അപ്പൊ അങ്ങനെരു വീട് കണ്ടുവെച്ചിട്ട ഇപ്പൊ ഞങ്ങൾ നിക്കണതി ഇപ്പോ വാടകയൊക്യാണ് ഇനിയിപ്പോ പിന്നെ ഇവിടെ രണ്ട് ആ മാറണം ഞങ്ങക്ക് വേണ്ടാർ നാടെ ഞങ്ങൾക്ക് അത്‌ അതല്ല പിന്നല്ല അതന്നെ നമ്മക്ക് അതും നോക്കണം പിന്നെ മ